ഓ
കേക്ക്ണില്ലേ ഹലോ ഹലോ ഹലോ ഹലോ കേക്ക്ണില്ല ഹലോ തെന്താ റേഞ്ച് പ്രശ്നംണ്ടോ കേക്ക്ണ്ടോ ഹലോ എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം കേൾക്ക്ണില്ലേ റയ്ഞ്ചിന്റെ പ്രശ്നംണ്ടോ
ആഹ് കേക്ക്ണ്ടല്ലോ ഇനക്ക് ഇവിടെ റേഞ്ച് ഫുള്ളാ
ഏ ഇബടെ മഴണ്ട് ചെലേപ്പം അതോണ്ടേ ക്കാരം
ആഹ് ൻക്ക്‌ബടെ റേഞ്ച് ഫുള് കാണിക്ക്ണ്ട് ആഹ് നല്ല വർത്താനം ഇങ്ങനെ പോണ്
എന്താ പരിപാടി
ഇതാ വെറുതെ ഇങ്ങനെ എവിടെ ഇരിക്കണ നോമ്പല്ലേ അപ്പൊ തൊറ ചെരവെന്ന്റ ഫ്രീ ആയിട്ട് ഇവിടെ കെടക്കാണ്
ആഹ് അല്ലെങ്കിൽ ഈ നേരൊക്കെ അട്ക്കളയിൽ പണിയോട് പണില്ലേക്കാറല്ലേ.
ആഹ് ഈ നേരം അല്ലെങ്കില് അടുക്കളയില് പണിയായിരിക്കും, പ്പം വെറുതെ ഫ്രീയാ.
ഉം ഭക്ഷണം കഴിക്കലും അതും ഇതും ആയിട്ട് ഇന്ന്പ്പോ ഏതായാലും ഒഴിവ് അല്ലേ.
ആഹ് കുട്ടിയക്കും ലീവാണ്.
ആഹ് അതാ പറഞ്ഞത്.
ആഹ് ആ അതന്നെ അപ്പോ അവരവിടെ ടി വി കാണാ ഞാനിവിടെ ഇങ്ങനെ റൂമില് വെറുതെ ഇങ്ങനെ, ആഹ് നോമ്പ്ണ്ട്.
എത്രയിലാ പ്പ ഓലൊക്കെ.
ഒരാള് മൂന്നില് ഒരാള് ഏയില് ഒരാള് ഒമ്പയിലാ. മൂന്നാളും നോക്കിയേക്കണ് ആഹ് ചെറിയാളും നോക്കിയേക്കണ് നോൽക്കാന്ന് പറഞ്ഞ തിരക്കൂട്ടിക്കാണ്ട്.
ഏഹ്
നോറ്റിക്കണ് എവിടെ വരെയാ പോകുന്ന് അറിയില്ല.
ആഹ് ആ അതാണ് പാവാണ് ചെറിയ കുട്ടിയല്ലേ.
ആഹ് ഞാൻ നോൽക്കേണ്ടന്ന് പറഞ്ഞിട്ടും നോറ്റതാണ്‌, അപ്പൊ പിന്നെ ഇഞ്ഞ് വൈകുന്നേരം ഒന്നാഴ്ടാണ്ട് ഇണ്ടാ ക്കാനെറങ്ങിയാ മതിയല്ലാന്ന് വിചാരിച്ചു.
ആഹ് അപ്പോ പേരേൽ വേറെ ആരുല്ലേ.
ആഹ് ഉമ്മണ്ട്, ഉമ്മിം നോക്കിക്കണ്. ഉം എല്ലാരും നോക്കിയേക്കണ്.
മഴ ഉണ്ടോ അവിടെ?
ആഹ് ഇവിടെ നല്ല മഴ പെയ്യണ്ട് ഇപ്പോ ഒന്ന് നിർന്നിക്കണ്.
ഏ ഇവിടെ ഇപ്പോ പെട്ടെന്നണ്ട് ചെയ്ത്, ഞാൻ അലക്കിയതൊക്കെ പുറത്ത് ഇട്ടീന് ഇപ്പ എടുത്തൊണ്ട് വെച്ച് രാവിലെക്കെ നല്ല വെയിലാണ് ഇപ്പോ വിടെ പെട്ടെന്നാണ്ട് പെയ്യിനണ്ട്ണ്.
ആഹ് ഇവിടെന്ന് രാവിലെ മഴയാണ്.
ആഹ്
നല്ല മഴ പെയ്യാണ്, രാവിലെ പെയ്യണുണ്ട്. ഉം അപ്പോ തിരുമ്പിയതൊന്നും പുറത്തിടാൻ പറ്റിയിട്ടില്ല.
ആഹ് ശരി രാവിലെന്നണ്ട്ല്ലേ, അതോണ്ട് പിന്നെ നോമ്പിന്റെ ക്ഷീണം വല്ലാതെ ങ്ങട്ട് അറിയില്ലല്ലേ. മഴേണ്ടാവുമ്പളേ. മറ്റത് ഇന്നലെയൊക്കെ നല്ല വെയിൽ ഉണ്ടായിനല്ലോ അപ്പോ
ആഹ് ആഹ് അതന്നെ ഇന്നലെ നല്ല വെയിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു നോമ്പ്, ഇന്നലെ കുട്ടികളൊന്നും നോറ്റിട്ടില്ലായിരുന്നു.
ഉം ഇന്നലെ പിന്നെ സ്കൂളും ഉള്ളതല്ലേ.
ആഹ് ഇന്നിപ്പോ എല്ലാരും നോറ്റിയതാ.
ആഹ് ആഹ് ശരി ഇഞ്ഞ് എന്താ നോമ്പറക്കാനൊക്കെ എന്താ ഉണ്ടാക്കണേ.
നോമ്പിന് ഇഞ്ഞ് പത്തിരിയും കോഴിക്കറിയും ഉണ്ടാക്കണം. ആഹ് ഇവിടെ പത്തിരി ചുടാന്ന് വിചാരിച്ച്
ആഹ് ഇവിടെ നോമ്പിന് മുപ്പതീസോം പത്തിരിയാണ്.
മുപ്പത് ആഹ് ആഹ് മ്മളെ റമളാൻക്കെ
ഇൻക്കാണെങ്കി പത്തിരി ഇഷ്ടല്ല, വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ചെലപ്പം പറയലാ ഉമ്മച്ചിയോട് പത്തിരി ഉണ്ടാക്കല്ലി വേറന്തൊക്കെ. കേലും മണ്ടില്ലാറേ അതും ഇങ്ങട്ട് എത്തുമ്പോ മടുത്തു പോവും, ദോശക്കെ കയി ക്കാനെ പൂതിയാവും.
ആഹ് ഇവിടെ തന്നാ അത് കൊറെേക്കേ മൊയ് ഉപ്പ ഉള്ള ടൈമിലൊക്കെ ഇവിടെ മുപ്പത് ദിവസം പത്തിരിയായിരിന്ന്
ആഹ്
പിന്നെ ഉപ്പ മരിച്ച് ആഹ് മരിച്ചോയിതിന് ശേഷം പിന്നെ ഞാന് ഇപ്പ പലെതും ചൂടല്ലോടെ
അയ്ശരി ഇവിടെ അതേമാതിരി ഇഞ്ഞ്പ്പോ നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിലും ഉപ്പപ്പാക്ക് ത്തിരി ഉണ്ടാക്കണം അപ്പ പിന്നെ ഒറ്റ എന്ന ഉണ്ടാക്കി വച്ച് നോപറ്റ ഒക്കെ പുഴുങ്ങുമ്പോളെ രണ്ടണ്ണം ഒന്നും ഉണ്ടാക്കല് നടക്കൂലല്ലോ പിന്നെ ഈ കരിയും പൂരിയും ജ്യൂസെക്കെ മേണ്ടേ
ഇബെടിയ് അങ്ങനെ തന്നെയാണ് ഞങ്ങള്
ആഹ്
മൊത്തം ഞാൻ മാറ്റിയും മാറ്റ് ആഹ് മക് പ്രായം ഉണ്ട്
അഹ് ശരി
എന്നാലും ഉമ്മന്റെ കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെ ചെയ്യൂട്ടാ
ആഹ് അതൊണ്ട് സുഖ അല്ലേ
ആഹ് പിന്നെ അങ്ങനെ തലക്ക് ഇങ്ങനെ രക്തം കട്ട പിടിക്കണ അസുഖം ഉണ്ടായിരുന്നു അപ്പൊ അയിന്റ ആ ഒരു പ്രശ്നം മാത്രേ ഉള്ളൂ
ആഹ് ശരി ഉമ്മാക്കോ
ആഹ്
അപ്പൊ എന്താവാ തലകറിങ്ങി വികുവോ
വിഗൊന്നുമില്ല ത സ്റ്റോക്കിന്റെ അത അങ്ങനെ ഗളിക കുടിക്കുണ്ട്
ആഹ് അത് ശരി ആഹ്
ഉം കുട്ടികളൊക്ക എത്രളാ
രണ്ടാളാ ഒരാൾ എൽ കെ ജിയിലാണ് ഒരാൾക്ക് ഒന്നര വയസ്സായിട്ടുള്ളൂ
തന്നെ
ഉം
ഉം എന്തെ എടുക്കണ് കളിക്കണോ
അല്ല ചെറുതോറങ്ങയിക്കണ് വലുത് ഒള് ഉപ്പാനൊപ്പം പള്ളി പോയിക്കണ്
ഏഹ്
ഒഴവുണ്ടാമ്പൊളല്ലേ നടക്കുള്ളൂ അറ്റത് സ്കൂൾക്കൊന്നും പോയാൽ പിന്നെ കഴിയുല്ലല്ലോ
ആഹ് ആഹ്
അപ്പ അങ്ങനെ പോയിന്
ആഹ് ഇവിടെ മോന് പള്ളി പോയിക്കാണ്
ഏഹ്
ഭർത്താവ് എന്താണ് പ നാട്ടി തന്നെ അല്ലേ
ആഹ് നാട്ടില
ആഹ്
ഇവിടെ ലേറ്റ് ആൻ സൗണ്ടല്ലേ
ആഹ് ആഹ്
അവിടെ എന്തായാണ് ഇക്കക്കെന്ത പണി
ഇവിടാ എന്താണ് മരുന്ന് ഷോപ്പ്ല
ഏഹ്
മരുന്ന് ഷോപ്പിവിട അങ്ങാടി തന്ന
എടുത്തന്നെയ അണ്ട് സുഖവലല്ലെ വരവും പോക്കൊക്കെ
ആഹ് എടുത്തന്നെ ആയതൊണ്ട് ദൂരൊക്കെ ആവുമ്പോ പിന്ന വരാനുംതിനൊക്കെ ബുദ്ധിമുട്ടാവല്ലോ
അപ്പൊ ഭക്ഷണം കഴിക്കാനൊക്കെ വീട്ട്ക്കെര്ലാ
ആഹ് ഭക്ഷണം കഴിക്കാനൊക്കെ വെരും
ഏഹ് ആണ്ട് സുഖണറ്യ പൊറത്ത്ന്ന് കഴിക്കും വാണ്ട അങ്ങനെയൊക്കെ ആവുമ്പളേ
ആഹ് ആഹ് വ്ടെ എടുത്തന്നല്ലേ കൊറച്ച്നടക്കാൻ മാത്രേള്ളൂ കൊറച്ച് നടന്ന്പോവാനൊക്കെ ഒള്ളു അപ്പൊ പിന്നെ അങ്ങാടിതന്നെ ആയതോണ്ട് ബൈക്ക്ണ്ടാവുമ്പോ പിന്നെ ഓല കൂടെ ഇങ്ങട്ട് വന്നാമതിയല്ലോ അയ് വണ്ടിമേല്ങ്ങട്ട് വര്ല
ആ ശരി നിങ്ങള് എന്തെലും ചെയ്യണ്ടോ
ഇല്ല ഞാനും വീട്ടിലെ ജോലിന്നെ ഒന്നും ചെയ്യണൊന്നുല്ല ഓൺലൈനയിട്ട് അങ്ങനെ ഇ ഡ്രസ്സിന്റെത് ല്ലേ
ആഹ്
അതൊക്കെ ശെരിയന്നെ ഇപ്പോ ഇങ്ങനെ ചെയ്യ്ണ് ണ്ട് ന്താണ് ഗിഫ്റ്റെക്കെ ഇല്ലേ മ്മക്ക്ങ്ങനെ പൊതുവരാക്ക്ങ്ങനെ കൊടുക്കാനൊക്കെണ്ടാവുമ്പോ അങ്ങനെക്കണ്ടാക്കികാണ്ട് അതൊക്കെ ചെയ്യ്ണ് ണ്ട് ആഹ് ഗ്രാഫ്റ്റ് വർക്ക് ചെയ്യണം
ആമ്പറങ്ങൻത്തൊക്കെല്ലേ
ആഹ് ഇങ്ങൻത്തൊക്കെ ചെയ്യുന്ന അതൊക്കെ ഓർഡർ കിട്ടുമ്പോ ചെയ്തോട്ക്കും അത് ദൂര സെൽത്തിക്കൊന്നും ഞാനെത്തൂല അല്ല ദൂര സ്ഥൽത്ക്കൊക്കെ കൊറിയറൈച്ചൊട്ക്കും
ഏഹ് അങ്ങനെയച്ചൊടുക്കലാ
ആഹ് നമ്മളങ്ങനെ അയച്ചൊട്ക്കലാണ് കൊറിയറൈച്ചൊട്ക്കലാണ്. പിന്നെ എടുത്തുള്ളോട്ത്ത്ക്കൊക്കാണെങ്കില് കൊണ്ടോയി കൊടുക്കും.
ആ അഹ് ശ അപ്പൊ ഈ ഇതിന്റെ ചാർജ് വാങ്ങോ കൊണ്ടേയൊക്കെ കൊടുക്കുമ്പയ്നിള്ള ചാർജും കൂടയ്ക്ക് കൂട്ടലേക്കാര ല്ലേ
ആഹ് ഒന്നായിട്ട് കൂട്ടിക്കാണ്ടാണ് പറയല്
ആഹ്ആഹ്
നമ്മള് കൊറേറയക്കുമ്പോ ആഹ് ചാർജും ഉണ്ടാവല്ലോ അപ്പൊ
ആഹ്ആഹ്
ങ്ങൾതെവിടെയ സ്ഥലം
ഞാന് മൽപ്പൊർത്ത
മലപ്പുറം ആഹ് ഞാനിവടെ പരപ്പനങ്ങാടിയാ
ആഹ് അയ്ശെരി ആഹ് പരപ്പങ്ങാട് ബീച്ചക്കെങ്ങനെ പറയണേക്ക ളരസള്ള ബീച്ച്
ആഹ് ബീച്ചൊക്കെണ്ട് ങ്ങട്ട് പരപ്പനാടി ബീച്ച്ക്കൊക്കെ വെര്ല്ണ്ടോ?
പറിണേട്ട്ണ് വന്നിട്ടില്ലതുവരെ
ഏഹ് ഞാന് മലപ്പുറം കോട്ടക്കന്നൊക്കെ എത്തി വന്നിണ്
ന്നെ അയ്ശെരി
ഉം കോട്ടക്കുന്നൊക്കെ വര്ല്ണ്ട്
ആഹ് കൊട്ടക്കുന്ന് ഇവിടെ ഞങ്ങളടുത്തല്ല ഞങ്ങളെടുത്ത് തേക്ക് മ്യൂസിയാള്ളെ
ഏഹ് രസ കോട്ടക്കുന്നിലൊക്കെങ്ങനെ വെർതെ പോയിരിക്കാനൊക്കെ രസ
രസാണ് ആഹ് സ്റ്റെപ്പങ്ങനെ കേറി നടന്ന
ആഹ് കൊറെ സമയ ആഹ് യാത്ര പോവാനൊക്കെ ഇഷ്ടാ
ഏഹ് പോവലിണ്ടോ ഒയ് വിലൊക്കെ
ആഹ് പോവലൊക്കെണ്ട് ഇപ്പൊങ്ങനെ വല്ലാതെ പോവലൊന്നുല്ല്യ പ്പട്ത്ത്പ്പ ലാസ്റ്റ് പോയത് കോഴിക്കോടാ ആഹ് ബീച്ച്ക്കും ഹൈലൈറ്റ് മാളൊക്കൊന്നാണ്ട് കറങ്ങി വന്ന്
ഉം ബീച്ചൊക്കെർഞ്ഞ പിന്നെ എത്രകണ്ടാലും മടുക്കൂല ല്ലെ
ആഹ് അതെന്നെ
വേറെ ഇപ്പം ഇള്ളെത് പാർക്കും കാര്യങ്ങളൊക്കെ നമ്മെൾ ആണല്ലോ അയുടെ എത്തും ഇല്ലാ അയുട്ക്ക് നമ്മെൾ പോയതാണ് പറിം ല്ലാ അയുടൊന്നും കാണാ ഇല്ലാ പറിം പക്ഷെ ബീച്ച് പർണാൽ അങ്ങനെയ്നോ? അടുക്ക് പോയാൽ എങ്ങനെ ആയാലും മട്ക്കൂലാ
ത് ആണല്ലോ എത്ര ടൈം വേണെങ്കിലും ഞമ്മെക്ക് ഇങ്ങനെ കണ്ട് ഇര്ക്കാം
അഹ് ശരി അതാ ഞാൻ പർണതെയ് അഹ് കണ്ടാൽ ഇങ്ങെട്ട് മട്ക്കൂലാ വേറെ എന്റിന്റിം മാതിരി അല്ല അത്
ആഹ് അത്‌യെന്നെ
ഞങ്ങളും കാര്യായിട്ട് എടക്ക് പോവെൽ ബീച്ച്ക്കാ
ആഹ്
ഞങ്ങൾ കോഴിക്കോട് എട്ക്ക് ഇങ്ങനെ പോവും അല്ലാതെ വെറെ കാര്യായിട്ട് അങ്ങനെ ഒട്ക്കും പോവുല ട്ടോ പോകാണെങ്കി കടപ്പൊർത്ത്ക്ക്
ഏഹ് ഞങ്ങൾ ആദ്യൊക്കെ പോയിര്ന്ന് ടൂറൊക്കെ ഇട്ടോ യാത്ര ഒക്കെ ഇങ്ങനെ പോവും ഇപ്പൊ ഇങ്ങനെ വല്ലാതെ കൊറവാ കുട്ടിയാക്കൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ഇള്ളതോണ്ട്
ആഹ് അതോണ്ട് ലെ
ആഹ് ഞാ വെല്ലാതെ പോവലൊന്നും ഇല്ല
ആഹ് അഹ്
അഹ് വീട്ട്ലെ പണി കയ്യും വീട്ട് തെന്നെ ഇര്ക്കും അങ്ങനെ തന്നെ ആഹ് പിന്നെ നോ കുട്ടിയാക്ക് എന്താ ഉണ്ടാക്കെ ഭക്ഷണം എന്താ ഇണ്ടാക്കെ
ഓക്ക് ഇന്ന് എന്താ നെയ്ച്ചോറ് ഇണ്ടാക്കി തെരോയ്ച്ച് അപ്പ നെയ്ച്ചോറ് ഇണ്ടാക്കി ഞങ്ങക്ക് ചിക്കനൊന്നും ഇതൊന്നും വാണ്ടാ കോഴി ഇതൊന്നും വാണ്ടാ സോയാബീൻ പൊര്ച്ചെന്നാ മതി പർണ്
ആഹ് കുട്ടിയാക്ക് അതാ ഇഷ്ടം സോയാബീൻ ആഹ് ആഹ്
അങ്ങനെ ഒക്കെ കോഴി കഴിക്കും പൊരിച്ചെ ആണെങ്കി മാത്രം അപ് പ്പം ഇന്ന് ഇണ്ടായിനി ഫ്രിഡ്ജ്ൽ അപ്പ ഇന്നോട് പർൺ കോഴി വാണ്ട ഇമ്മച്ചെ ഞാ പർണ് സോയാബീൻ വെച്ചെന്നാ മതി
ആഹ്
അയിൽ പിന്നെ സുഖ അല്ലെ വേഗം അഹും പൊര്ച്ചെച്ച് കുക്കെർൽ ഇട്ടാണ്ട് നെയ്ച്ചോറും രണ്ട് വിസ്ൽ അട്പ്പി ച്ച് അയുടെ വെച്ച്ണ്
ആഹ് ആഹ് ഇബെടെ ഭർത്താവിന് പനിയായിട്ട് പോയിട്ട് ഇല്ല അപ്പ കഞ്ഞി വെച്ച്ക്ക്ണ് ഇഞ്ഞ് മറ്റോൾ നോമ്പ് മുറി ക്കാണ്ന്ന് ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാന്ന് പർണ്ക്ക്ണ്
ആഹ് ആഹ് അഹ് ശരി അതൊക്കെ ഫുള്ളാക്കൊ ചെറെ കുട്ടി അല്ലെ
ആഹ് ഫുള്ളാക്കോ എന്താ അറിയില്ല ഓൾ റമളാം മാസത്തിൽ ഇരത്തഅഞ്ച് നോമ്പോറ്റ്ക്ക്ണ്. ഇന്നാ അയിക്കോട്ടെ ട്ടോ ഞാ പിന്നെ വിളിക്കാം
ആഹ് അയിക്കോട്ടെ ഇന്നാൽ